ഓ, ഹലോ? ഹലോ? ഹലോ, ങ്ങള് പറിയ്ണെ കേൾക്ക്ണില്ല്യല്ലോ ശെരിക്കിന്.
പ്പൊ, കേക്കിണ്ടോ?
ആഹ്, ഇപ്പൊ കേൾക്ക്ണ്ട്. എന്തൊക്കെണ്ട് വിശേഷങ്ങള്?
നല്ല വിശേഷം, അങ്ങനെ പോണ്.
ചായൊക്കെ കുടിച്ചോ?
ഒഷാ ഷ്
ആ പത്തിരി.
എന്തോ?
പത്തിരി, പത്തിരി.
ഓ അയ്ശെരി, ഏ ങ്ങള്ങ്ങന പത്തിരി വാട്ടി കൊയച്ചിട്ട് ണ്ടാക്കലാത് ചുടുവെള്ളത്തില് ഞമ്മള് ചുടുവെള്ളം പൊടിയില് പാർന്ന്കാണ്ടങ്ങനെയിണ്ടാക്കാറ്.
ഓ, വാട്ടി കൊ അതാണല്ലല്ലോ കൊറച്ചൂടൊന്നു ടേസ്റ്റ് ല്ലേ?
ആഹ്, ആഹ്, ആഹ്.
ആ എങ്ങനെ?
ഇങ്ങൻതന്നെ അല്ലെ ഇണ്ടാക്കല്?
ഞങ്ങള് പത്തിരി ചുടുവെള്ളത്തില്, ചുടുവെള്ളം തെളപ്പിച്ച് അതില് പൊടിയിട്ട് വാട്ടിക്കാണ്ട് കൊഴക്കും. ന്നിട്ട് എളിച്ചെണ്ണൊക്കെ പാർ അങ്ങനെ അല്ല, അതോ അപ്പം നല്ല മിക്സായിട്ട് മയത്തില് കിട്ടുവല്ലോ? അങ്ങനെ ഇണ്ടാക്കണതാണല്ലോ ഒന്നൂടി ഒന്ന് ടേസ്റ്റും ഒന്ന് ഒറപ്പും സോഫ്റ്റ് ഒക്കെ ആയിട്ട് കിട്ടാന്.
അഹ് ശെരി.
ആഹ്, തെ ന്തെ ങ്ങള് കറി ണ്ടാക്കിനു?
ചെമ്മീംഫ്രൈ.
എയ്യോ, ചെമ്മീംഫ്രൈ യാണോ? എല്ലാർക്കുഷ്ട്ടാണോ ചെമ്മീംഫ്രൈയ്.
ആഹ്, ആഹ്
ഓഹ് അയ്ശെരി, ഓഹ് അയ്ശെ റോസ്റ്റെ യ്തതായിരുന്നോ?
ആഹ്, ആഹ്
ഉം
എങ്ങനേ?
വീട്ട്ലാരൊക്കെള്ളെ?
വീട്ടില്, രണ്ടനിയത്തിമാര്ണ്ട് രണ്ടാങ്ങളമാരും പിന്നമ്മിണ്ട്പ്പീണ്ട്. ഓലെക്കെ രണ്ടനിയത്തിമാരും ഓലൊക്കെ പഠിക്കാൻ പോയി. ഇപ്പോംമ്മീം മ്മണ്ട്, ഞാനുണ്ട്, ന്റൊരു മോനൂണ്ട്. പ്പം വീട്ടിലങ്ങനെരിക്ക്യല്ലേ, രാവിലത്തെ ചായകുടി കഴിഞ്ഞങ്ങനെടിര്ന്നതാ. പീന്നെ, ഉച്ചേക്ക്ള്ളഫുഡൊക്കായോ?
ഇല്ലാ
അല്ല, ഉച്ചക്കെക്ക്ള്ളഫുഡ് ഞമ്മളിങ്ങനെ ചെയ്തോണ്ടിരിക്കാണ്. ന്ന് സാമ്പാറ്ണ്ടാക്കണോ അയിന്ള്ള പച്ച കറികളൊക്കെങ്ങനരിഞ്ഞുവെ ച്ചൊണ്ടിരിക്കാണ് പിനെ മീന്ണ്ട് മീന്കിട്ടൊണം.
അ ആഹ് മ
ഉച്ചക്കെങ്ങനെ?
ഏഹ്
ഉച്ചക്കെങ്ങനേ?
ഉച്ചക്ക് പച്ചക്കറിവെക്കണം.
പച്ചക്കറി ഓം പച്ചക്കറിആണല്ലോ ഏറ്റവും ന്നല്ലത്. ഇങ്ങളെങ്ങനെ പച്ചക്കറി വീട്ടില്ണ്ടാക്കലാ അതോ പ് കടീന്ന് വാങ്ങലൊ?
കടേന്ന് വാങ്ങലാ ഞാ ഇണ്ടാകലൊന്ന്
എങ്ങനെയാ?
കടേന്ന് വാങ്ങലാണ്.
ഓഹ് കടീന്നുവാങ്ങാ അല്ലാതെ വീട്ടില് ത്ഇങ്ങക്കായിട്ട് കൃഷിയൊന്നുല്ല ചെറിയ ചെറിയ കൃഷികളുണ്ടൊയ്ച്ച ചെയ്യാറില്ലാ.
ഇല്ലല്ലാ
ഓ അത് ശെരി
സ്വന്തം വീട്ട്ലാന്നിക്കല്
അല്ല ഞാനിപ്പംഞാന് ചെറിയ ന്റെ മോന്റെ സർജറി കയ്ഞ്ഞോണ്ടിരിക്കാണ് അപ്പ ഞാ അത് കയ്ഞ്ട്ട് ക്ഷെ ഞാന് സ്വന്തം വീട്ട്ക്ക് പോന്നതായ് ഇനിപ്പൊഅങ്ങനസ്സിന്റെ വീട്ട്ക്ക് സർജറിത്ട്ടൊക്കെ മാറിട്ട് റസ്റ്റ് തൊക്കെകയ്ഞ്ഞിട്ടൊന്ന് പോകണം.
ആ ആഹ് എന്ത് പറ്റി?
അത് ഓന്റെ കാലില് ചെറിയൊരു വളവ്ണ്ടായിനു ന്നമ്മളി ക്ലിപ് ഫുട്ട് ന്നൊക്കെ പറയൂല്ലേ?
ആഹ ആ ആ അഹ
അ അത് ലക്ഫുഡേ അതിനുള്ളസ്ട്രീറ്റ്മെന്റിലാണ് അപ്പ അയ്ന്റെസ് സർജറി കയ്ഞ്ഞിരിക്കാണ് അപ്പോം പിന്നെ ന്നമ്മക്ക് ഏറ്റവും സേഫ്റ്റി ന്നമ്മളെ വീടാണല്ലോ?
ആഹ് അതെ അതെ ഇഹ് ഹ്
ആനേ ഹ് ഓലെ വീട്ട്ലാവുമ്പോ ന്നമ്മള്മ ക്കളേം അടുത്ത വശകും കൂടി ഒക്കപാടെ നോക്കുമ്പോ ഒന്നും ശ്രദ്ധിക്കാൻ കയ്യുലല്ലോ?
ശരി ഹ
ആഹ് അതെ നമ്ള് ഒരുപാട് ഇതാക്കിട്ടൊന്നും കാര്യല്ല. അപ്പൊ ഞാൻ പിന്നെന്റെ വീട്ട്ക്കെനെ പോന്ന് ഇമ്.
ച്ചെറുതാ മോന്.
ആഹ് ചെറുതാ ന്നാല് വയസ്സുള്ള മോനാണ്.
ആഹ് വാ
മ്
ഹലോ.
പിന്നാം പറയും ഒരു കോള് വര്ന്ന്ണ്ട്. കട്ടാക്കാൻ പറ്റൂലല്ലോ?
ഈ ഗോള് കട്ടാക്കാൻ പറ്റുല്ല ഈ ഗോള് കട്ടക്ക്യാല് ഈ ഗോള് റിജക്ട്- ച്ചടായിപൂനെ ആ കോള് കട്ടാക്കണ്ടി വരും കൊഴപ്പല്ല.
മ് മ്
മ് പിനേ എന്തെ ഹബ് പിനൊ? ഇങ്ങളെയ് വീട്ടില് തെങ്ക് കൃഷികളൊക്ക്ണ്ടോ?
ഓ തെങ്ങ്ണ്ട്
ആണോ അപ്പഇങ്ങള് വെളിച്ചെണ്ണ ആട്ടലായിരിക്കും ലെ? ഓ ഐശെരി തെങ്ങക്കൊരുപാട്ണ്ടോ എങ്ങനെയാ?
കൊർച്ചണ്
ഇങ്ങള് പറയണത് മുറിഞ്ഞ് മുറിഞ്ഞായിട്ടാണ് കേൾക്കണത്.
ഹലോ
ഓ അത് ശരി ഇപ്പൊ ശരിക്കും ക്ലിയർ ആയിട്ട് കേൾക്കണില്ലേ?
ആഹ റൈഞ്ചിന്റെ ഇഷ്യൂ ണ്ടായിട്ട.
ഓഹ ശരി എവിടെ എങ്ങനെ കാലാവസ്ഥ മഴ കണ്ടപ്പോ?
ആഹ് മഴന്നാണ്.
ഓ അത് ശരി ഇവിടെപ്പ മഴ പെയ്തുകൊണ്ടിരിക്കാണ് ഇപ്പ അങ്ങനെ മഴയൊന്നും കിട്ടണില്ലല്ലോ ഈ- ജൂണ് മാസത്തില്ൽ കിട്ടേണ്ട മഴകളൊന്നും കിട്ടിയിട്ടില്ലല്ലോ അപ്പൊ എന്നാൽ ചില- സ്ഥലത്താണെങ്കിൽ നല്ല മഴയ ഉണ്ടാണോ വെള്ളത്തോണ്ട് ബുദ്ധിമുട്ട് ഉണ്ടാണോ. ഏ അവിടെ എങ്കിലും വെള്ളത്തിന് ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് വരുണ്ടോ?
എല്ലാ മഴക്ക് മഴ പെയ്താണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ട് അങ്ങനത്തെ എന്തെങ്കലും വന്നക്കണോ?
ഇവിടേക്ക് ഞങ്ങള് വീട്ടിലേക്ക് അങ്ങനെ വരൂല പക്ഷ റോഡിലൊക്കെ ണ്ടാവും.
ഓ അത് ശെരി വെള്ളം കയറുന്ന ഏരിയായിരിക്കും ല്ലേ.
ആ് റോട്ടിലൊക്കെനല്ല വെള്ളം കേറും.
ഓ അത് ശരി. അല്ല അങ്ങനെ ആയാലും നമ്മുക്ക് ബുദ്ധിമുട്ടാണല്ലോ ല്ലേ?
ആഹ് വരാനും പോവാനും. ബുദ്ധിമുട്ടാവും
ആ അതെ അതെ ഞമ്മക്ക് വണ്ടി. പിന്നെ എവിടക്ക് പോവാനും പറ്റൂല സാധനങ്ങളും കിട്ടൂല കറണ്ട് ഒക്കെ എങ്ങനെയി? ഇങ്ങനെ വെള്ളം കയറിയ കറണ്ട് ഒക്കെ വരുവോ?
ഓ കറണ്ടൊക്കെ ണ്ടായിണ്ട്.
ഉണ്ടാവോ അല്ല അപ്പൊ നമ്മള് വെള്ളം കേയറിയ കറണ്ടല്ലെങ്കിൽ കാശം. കടിക്കുന്നതൊക്കെ വരൂലേ?
ആ അത്ര ഉയത്തിലൊന്നും കേറൂല ക്കാ- ആ അതൊക്കെ നല്ല നല്ല മഴൊക്കെ പെയ്യയാണെങ്കിൽ നല്ല- എവിടെയെങ്കിലും ഉരുളൊക്കെ പൊട്ടുന്ന സമയത്തൊക്കെ വയനാട്ട- അൊക്കെ എന്തെങ്കിലും സംഭവിക്കക്കണങ്കിൽ അങ്ങനൊക്കെ ഉള്ളൂ.
ആ അതെ അതെ അതെ.
അ
അങ്ങനേണ്ല്ലേ
അഹ്
ശരി
പിന്നെ മക്കളൊക്കെ സ്കൂൾല് പോയോ
ഓ
ഓ അയ്ശരി അതെങ്ങനെ മക്കളങ്ങനെ ഇവ്ട്ന്ന് സ്കൂൾ ബസ്സിലാ പോവല് അതോ
ഒരു മം ലൈൻ ബസില് മ് മൂത്തോലൊക്കെ ലൈൻ ബസ്സ് പോകും മറ്റോല് ചെർത്
ഓ അയ്ശരി വണ്ടി മുന്നിൽ എത്തൂല്ലേ അതാണല്ലോ നല്ലത് ഞമ്മള് മക്കള് പോ ഇത്പ്പൊബടെ ഒറ്റക്ക് നടന്ന തരുമ്പോ യെന്ത് വന്നാലും അറയില്ലല്ലോ ഇപ്പൊ ഞമ്മൾ സേഫ്റ്റി കണ്ടെത്തണ നല്ലതാണല്ലോ
ആഹ് ആഹ് അതന്നെ
ഉം
മോന ആ
ഇല്ല ഇല്ല മോനെ ഞാൻാക്കിയിട്ടില്ല ഞാൻ പറഞ്ഞില്ലോ ഓന്റെ സർജറി കഴിഞ്ഞപ്പോ ഓന് നടക്കാൻ പറ്റാത്തൊരവസ്ഥ അപ്പൊ എനിക്ക് ഓനാക്കാം പറ്റീട്ടില്ല. ഞ്ഞിപ്പം അട്ത്ത കൊല്ലം എൽ. കെ ജിക്കായിട്ട് ആക്കിടണം.
ഉംഉം
ഉം
എന്താ ഹസ്ബൻ്റിനെന്താ ജോലി?
ഹസ്ബൻ്റിന് കൂലിപ്പണിയെന്നേണ്. കൂലിപ്പണിയേറ്റ് ഇപ്പൊ എന്താ കാര്യം ഞമ്മൾക്ക്ള്ള ബന്തൊന്നും ഞമ്മക്ക് കിട്ടൂല പ്രോഫിറ്റോന്നും ഞമ്മക്ക് പൈസ കിട്ടണന്ന്ണ്ടെങ്കി നമ്മളെന്നെ തൊയ്ല് ചെയ്യണം അല്ലാണ്ട് പ്പോ ഓല ആശ്രയിച്ചിട്ടൊന്നും കിട്ടൂല ഓല ആശ്രയിച്ചിട്ട ത് ഞമ്മളെന്തെങ്കിലും ഒന്ന് ചോയ്ക്കാണെങ്കില് അതെന്തിനാ ഇതെന്തിനാ അതങ്ങനേണ് ഇങ്ങനേണ് ആ അതേ പറയാണ്ടോ ന്നാ ഞമ്മ കൈയ്ല് എന്തെങ്കിലെന്ന് ണ്ടായാലോ നമ്മക്കും സുഖാണ് ന്ന ഓരോട് ചോയ്ക്കു വേണ്ട ഇപ്പൊ നോക്കാണെങ്കി ഞമ്മക്ക് പുറത്ത് പോയൊര് ഫുഡ് നല്ലൊരു ഫുഡ് കയിക്കണന്ന്ള്ള പൂതി വന്നാലും കൂടി ഓലോട് പറയാൻ പറ്റ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോ ഞമ്മൾ നിക്കണത് അത് ചോദിച്ചാലേറ്റേ നമക്കിറ്റ കിട്ടൂല്ല
ആഹ്. അതെ
അപ്പൊ ഞമ്മക്കൊരിൻകം ഉണ്ടായാലും നല്ലതാല്ലെ ഇപ്പൊ ഓൺലൈനായിട്ട് ള്ളത് ങ്ങളപ്പോ ഇതില്മാത്ര ങ്ങള് ഓൺലൈനായിട്ട് എന്തെങ്കലും ചീയ്യാറ്ണ്ടോ
ഹലോ ഹലോ ങ്ങള് പറയണത് ക്ലിയറാ വ്ണില്ലാ. ഹലോ ആ പറ
ആഹ്.
ആഹ് ഇപ്പ കേൾക്ക്ണ്ട് പറയോ
ആഹ അനെ പാവിന്റെ പ
ഓ നവാബിന്റെ ഇതില്ലിണ്ടല്ലോ ഓ നല്ലൊരു ബിസ്നസ്സാണല്ലോ ഓൺലൈൻയിട്ട്
ആഹ് ആഹ് ഇപ്പൊ തുടങ്ങിട്ട്ള്ളൂ ഒരാഴ്ച പിന്നെല്ലാ മെൻ്ററായിറ്റ്, മെൻ്ററായിറ്റ്
ഓ മെൻ്ററായിട്ട് ഓരോരുത്തും ഇങ്ങനെ കേ
ആഹ് എത്തിച് യൊടുക്കും. കുട്ടിളൊക്കെ എങ്ങനെ?
ആ അതും ആ അതെ അതും നല്ലതാണല്ലോ ത് കിട്ട അയിന് ചെറിയരുഇങ്കം ഞമ്മക്കൊരു കാര്യാ ണല്ലോല്ലെ ഞമ്മക് ആരാട്ത്ക്കും ആശ്രയിക്കും വാണ്ട ഓ ഐ ശരി ങ്ങനെ കിട്ടല്ണ്ടോ ട്യഷൻ സെന്റർ കുട്ടിളെ കിട്ടാറുണ്ടോന്ന് ചോയിക്കാ
ഓ അഹ് ശരി ഒല് മെൻ്ര പിന്ന ഓല് മെന്റർ യി
ആ ആഹ്
ഉം അയി ശരി
പിന്നെ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞോ
ഇല്ല കഴിഞ്ഞീല്ല
ചെയ്തൊണ്ടിരിക്കാനല്ലേ
ഓഹ അയി ശരി ങ്ങളെങ്ങനെയെ ഫാസ്റ്റ് ആായിട്ട് ഫുള്ള്പ്പണി നേരത്തെ കഴിച്ചക്കോ അതല്ല ഐ
ഞാന ആക്കം പോലെങ്ങെനെ
അതാണല്ലോ ഞമ്മുക്കും നല്ലത് ആഹ് അത് ശെരി നമ്മക്കും നല്ലത് തന്നേണല്ലോ നമ്മള്ഫാസ് നേരം പോയിക്കാണ്ട് വെറുതെ അവിടെ ഇരുന്ന്
ആഹ്, ആഹ്, ആഹ്.
അങ്ങനെ നേരം പോക്കല്ലേ ചെയ്യാ. ന്നിട്ട് വേറെ എന്തെലും കൈതൊഴിലോ, അങ്ങനെ എന്തേലും ഉണ്ടെങ്കി കാര്യന്. നേരത്തെ പണി കഴിഞ്ഞാണ്ടിരിക്കണതന്നെ. ഇത് നമ്മള് ഫോണ് ഇങ്ങനെ തോണ്ടിരിക്കുമ്പോ അങ്ങനെ ണ്ടായിട്ട് വെറുതെ, നമുക്കെറ്റ ഉപകാരുല്ല, എന്നാ നമ്മക്കെറ്റെ രോഗങ്ങളു ഉണ്ടാ ക്ക, അങ്ങൻത്തെ ഓരോ ഇതയിറ്റ് ഇങ്ങനെ കുത്തിരിക്കാണ്. റീൽസ് ഒക്കെ കണ്ട് അല്ലേ? റേഡിയേഷൻ അടികും ചെയ്യും. ഇങ്ങളെങ്ങനെ റീൽസ് ഒക്കെ കാണാറുണ്ടോ?
കാണൊക്കെ ചെയ്യും. ഒഴിവായ പിന്നെ ഫോൺമെ തന്നെ.
ആഹ് എല്ലാരെ അവസ്തിം ഇതന്നെണ്. നമ്മൾ ഒഴിവ് സമയത്ത് ഫോണൊക്കെ ഇങ്ങനെ കാണാണ്ന്ന്ണ്ടങ്കിലെ, നമ്മള് കൂടുതൽ അടിക് റ് ചെയ്യുന്ന റേഡിയേഷനു അടി കും. നമ്മള കണ്ണിനും ബ്രെയ്‌നിനൊക്കെ കേടല്ലേ! അത് അതോണ്ട് ഞമ്മളന്നെ ഞമ്മക്ക് രോഗം ഇങ്ങനെ വരുത്തി വെക്കും ചെയ്യും. ആഹ് ന്നാ ശരി ഞാൻ വിളിക്കട്ടോ.